ഹലോണ്ട് വിശേഷങ്ങളൊക്കെ
ഒക്കെ സുഖായിട്ട് പോണ്
മക്കളൊക്കെ സ്കൂള്ട്ട് വന്ന് ചായ കുടിച്ചോ
ആ മക്കളൊക്കെ സ്കൂള്ട്ട് വന്ന് ചായ കുടിച്ച് മദ്രസില് പോയി
മദ്രസ്സ് വൈകുന്നേരം എപ്പളാ രാത്രിയാണോ? ആറു മണിക്ക് ഇപ്പളന്നെ പോയ സമയം ആയോ?
ഓല് ഒര് അഞ്ചര അഞ്ചേ അഞ്ചേ കാലൊക്കെ ആവുമ്പം പോകും ഇവ്ട്ന്ന് പിന്നെ ഇല്ലാ കൊറച്ച് പോയാ മതി പഷ് ദേ മദ്രസില് ഇപ്പളെ നയ്സറിക്കെ ഉള്ളനോട് അവ്ടെ പാർക്കൊക്കെണ്ട് അപ്പം അവ്ടെ പോ മദ്രസില് പാർക്കൊക്കെണ്ടേ
ആഹ് അങ്ങനെണ്ട്ലെ ആ പാർക്കുണ്ടാവ്മ്പോ അയ്ല് കളിക്കാനയ്ക്കാരലെ
അതെ അതെ അയ്ല് കളിക്കാൻ വാണ്ടി പോവാണ് നേരത്തെ പോവ്വാണേ
അവിടെ ആളുകളൊക്കെ ഇണ്ടാവ് രിക്കൂലെ മദ്രസില്
ആ മദ്രസ് പള്ളിന്റെ എടുത്ത് തന്നെയാണ് മദ്രസ് അപ്പൊ എപ്പളും ആളൊക്കെ ണ്ടാവും പിന്നെ അങ്ങ് ആളൊക്കെ ഉള്ള സ്ഥലാണെ പിന്നെ ഞമ്മള് അയിന് മാത്രം ഒന്നും പോവാല്ല നമ്മൾക്ക് ഇവ്ട്ന്ന് നടന്ന് പോവാൻള്ള ദൂരം ഒള്ളൂ
ലെ ഇങ്ങനത്തെ കുട്ടികളൊക്കെ അങ്ങനെ പറഞ്ഞു കേക്കുമ്പളേ നല്ലോണം ശ്രദ്ധിക്കണം എന്താ റയാ മ്മള് പാർക്കില് കളിക്കാന്നെ ക്ക്‌ വിജാരിക്കും ഉസ്താദ്മാരൊന്നും വന്നിട്ടുംണ്ടാവില്ല ആരുംണ്ടാ വൂല ഇപ്പൊ പേടില്ലേ ഇപ്പത്തെ കാലാണ് അതുകൊണ്ടാണ് പറയ്ണ് ട്ടോ
പിന്നെ ഇവ്ടെ പിന്നെ അങ്ങനെ പേടിക്കാന്ള്ള സ്ഥലൊന്നുംഅല്ല
ന്നാലും എന്നും ഇങ്ങനെ വരുമ്പല് എന്ന് ആഹ് എന്നുംങ്ങനെ വെരുമ്പഴ്‌ എല്ലാരും ശ്രദ്ധിക്കും കുട്ടളെ ഒറ്റക്ക്‌ട്ട് വരുന്ന കുട്ടികളെക്കെ ശ്രദ്ധി ക്കാണ്ടെ ഇപ്പത്തെ മയക്കുമരുന്ന് കഞ്ചാവ് ഇങ്ങനത്തെ കാലല്ലേ ഇപ്പൊ
പിന്നെ ഓള് പിന്നെ ഒറ്റക്കല്ല പോണെ ഓളെ ഇവ്ട്ന്ന് എന്റെ ഇവ്ട്ന്ന്ന്നെ ഓളെ കൂട്ടത്തില് ഒരു മൂന്നാള് കുട്ടിയാള്ണ്ട് ഓല് എല്ലാരും പാടെ ഒപ്പാ പോണെ
നിക്ക്‌ക്കൊക്കെ മക്കളെ കാണാതാവ്മ്പത്തിന് എന്തൊരു പേടിയാ ന്നറിയോ ഞാന് ഇവ്ടെ ന്റെ മോള് പ്പ ഇന്ന് പറഞ് ഞാൻ കളിക്കാൻ പോട്ടെ ഞാൻ കളി ക്കാൻ പോട്ടെ പക്ഷേ ഓലൊക്കെ ഇങ്ങട്ട് കളിക്കാൻ വരുമ്പം ഇന്ക്ക് ഓര് ഉമ്മാർക്കൊന്നും ഒരു കുസ് സലുംല്ല ഓള്
ഈ മയ ഈ മയത്തൊന്നും കളിക്കാൻ വിടാതെ
വിളിക്ക്‌ പോലും ഇല്ല പക്ഷേ ഇൻക്ക് അങ്ങനെല്ല ഇൻക്ക് കൊറച്ച് സമയം മക്കള് ഞമ്മളെ മുന്നിന്ന് കാണാതായാ എന്തോരു പേടിയാന്നറിയോ മദ്രസ്ക്ക്‌ സ്കൂൾക്ക് പോകമ്പം പിന്നെ സ്കൂളും മദ്രസും സെയ്ഫ് അല്ലേ
ആഹ് ഇപ്പ പിന്നെ മദ്രാസക്ക്‌ ആയാലും സ്കൂൾക്ക്‌ ആയാലും ഒന്നും കുട്ടിയാള് നടക്കണില്ലല്ലോ ഒക്കെ വണ്ടിയല്ലേ
ഓരോന്ന് കേക്കുമ്പ തന്നെ ഞമ്മക്കൊരു പേടിയാണെ മക്കളെ അയില് ഇതിലൊക്കെ വിടുമ്പോ
ഉം ഇപ്പ ഇപ്പന്ന് പറയാന് ഒക്കെ പെട്ടെന്ന് പെ പെട്ടെന്ന് ഓരോന്ന്ലെ മ്മള് പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇപ്പ നടക്ക്‌ണ്ത് ഇപ്പൊ ഇങ്ങനെ കളിച്ചൊണ്ട് നടക്ക്‌ണ കുട്ടികള്
ആ ഒന്നര വയസ്സായ കുട്ടിനെ ആ ത ആ രണ്ടാനച്ഛനൊക്കെ കാട്ട്യന് ശേഷക്കെ എന്താന്ന് പ്പൊ എന്തെല്ലാ ആ കുട്ടിനെ കാട്ടിയത്
അതെന്താ സംഭവം എന്താണ്
രണ്ടാനച്ഛനാണ് അവന് രണ്ടാനച്ഛന് ആ ഓളെ കുട്ടിയാണ് മ ആദ്യത്തെ പെണ്ണുങ്ങളെ കുട്ടിയാണ് ആദ്യത്തേലുള്ള ഭർത്താവിന്റെ കുട്ടിയാണ് ആ കുട്ടി പക്ഷേ ആ അത് ഇവര് ഒന്നര വയസ്സായിട്ടൊള്ളൂ ഇതിന് ഭയങ്കര ബുദ്ധിയും ഭയങ്കര വികൃതിയാണ് ഈ കുട്ടിക്ക് അങ്ങനെ പറഞ്ഞയ്ണട്ടു ഭയങ്കര നല്ലൊരു ഇതാണെ അപ്പൊ ഇ വല്ലാവിചാരിക്കണ മാതിരിക്കൊ ഒന്നും ന്ക്ക് കഴിയന്നണ്ടാവില്ല.
ആ അതന്നെ ആ അതാലും ഞാൻ പറയാ ഇപ്പ ഇത്ത കേക്കണം ഒക്കെ അങ്ങനന്നെല്ലേ?
സ്വന്തം ബാപ്പാരന്നെ കാട്ടണില്ലേ മക്കളെ എന്നാളിപ്പൊ ഒരു കുട്ടിനെ മഴുണ്ട് വെട്ടിക്കൊന്നില്ലേ. മഴോണ്ട് വെക്കല് വെട്ടിക്കൊന്നില്ലേ ഒരു കുട്ടിനെ ഒരു അഞ്ചോ ആറു വയസ്സായ കുട്ടിനെ ഒരു അച്ഛനാണ് അത് കൊന്നത് അതിന് മുന്നേ അയിന്റെ അമ്മനെ ഓലെ അച്ഛൻ കൊന്ന് പിന്നെ അവൻ എന്താ ചെയ്ത് അറിയോ തീവണ്ടിക്ക് ട്രെയിനിന് പോയ സമയത്ത് എ പോലീസ്മാരെ കയ്യിൽന്ന് അവന് ച നിൽ ട്രെയിനിക്ക് നിലത്തേക്ക് ചാടിയിട്ട് അവൻ ജീവൻ പോയി. പോയി എവിടുക്ക കോടതിക്കോ എവ്‌ട്‌ക്കോ കൊണ്ടണ സമയത്ത് എന്തെല്ലാം നടക്ക
പിന്നെ ആ നേരാണ് പേടിന്നെയാണ് ഒക്കെ പേടിന്നെയാണ്. ഞമ്മള് ഇവിടുന്ന പറഞ്ഞച്ച ഞമ്മടെ ആ അതന്നെ തന്നെ ഞമ്മളിപ്പോ ഇവിടുന്ന് രാവിലെ അങ്ങോട്ട് ഒക്കെ ഒരുക്കി കൊടുത്ത് പറഞ്ഞയച്ചേ ഞമ്മക്ക് വൈകുന്നേരം ഇവിടെ വീട്ടിൽ എത്തുന്നോളും ഞമ്മക്ക് നമ്മുടെ മനസ്സിന് വെ
ആ സ്കൂളൊക്കെവുമ്പോസേഫാണ്. ടീച്ചർമാരും മാഷന്മാരും നോക്കും ന്നാലും പേടിന്നെയാണ്.
പേടിനെണ് ഇപ്പത്ത ഒരോകൂ
ഇവിടെ വീട്ടിലുണ്ടാവുമ്പോളാണ് ഇപ്പ പേടി എന്താ ഭയ ഭയങ്കര പോക്കാപ്പാ അയിലി ഇതില
ആ ആ ആ ഇന്റെ പിന്നെ ഇന്റെ മക്കള് അങ്ങനെ ആ ആ ഇന്റെ മക്കൾ അങ്ങനെ എ പോകന്നില്ല അവിടെ പരിസരത്ത്ന് നിന്നൊക്കെ എപ്പോഴെങ്കിലൊക്കെ രണ്ടെണ്ണം മൂണ്ണാക്കെ വരും ന്നല്ലാതെ എടുക്കും പോകുല്ല.
ഞാന് വിടലില്ല അതുപോലെനിക്ക് ഭയങ്കര പേടയ ഇന്റെ ഏത് മക്കളും ഞാൻ പുറ ഇതൊക്കെ അങ്ങനെ വിടലില്ല ഇവിടെ വീടിറ ന്റെ ഉള്ളിൽ ഇവിടെണ്ടാവും ഇപ്പൊ ചെറിയതുണ്ടല്ലോ ചെറിയരു രണ്ടാം ക്ലാസില പഠിക്ക ഓക്ക് ഇപ്പോൊ എപ്പഴും പോകണം അതിലെ ഇതിയിലൊക്കെ അപ്പൊ ഞാൻ വിടൂല ചീത്ത പറഞ്ഞോട ന എന്റെ എളച്ചന്റെ മോൻ വരോയ് വൈകുന്നേരം ആയാലോ സ്കൂളൊഴ്വ്ണ്ടായ ഓനെ ഇങ്ങോട്ട് പറഞ്ഞേക്കും നിട്ട് ഇവര് തെണ്ടിപ്പോ ഓനെ എന്നിട്ട് ഓരക്കൂട്ടത്തിൽ ഇപ ക്കും പോവണ ഞാൻ വിടൂല
ഇവിടെ അങ്ങനെന്നെ എന്റെ മക്കള അങ്ങനെ വലിയ മക്കളും ഒരു ചെറുതായിതിനൊന്നൊന്നും ഇന്റെ മക്കള എവ്ട്ക്കും പോകൂലേനീ ഓലി ഓലി കുളിപ്പി ഓലെ ഓലെ ആ കാര്യമായിട്ടി ഇങ്ങനെ അവ്ത്ത് നിൽകന്നല്ലാതെ എടുക്കും പോകൂലനി ഓല്ക്ക് ഭയങ്കര പേടിയേനി
നമുക്കും പേടിയ നമുക്ക് നമ്മുടെ മക്കളെവിടെ മുറ്റത്തവിടെങ്കില ഉണ്ടൽ നമുക്ക് സമാധാനം പുറത്ത് റോട്ടുമ്മന്റെ അപ്പുറത്തൊക്ക പോയാ എന്തൂര പേടിയാ ഇങ്ങനെ തെരഞ്ഞു നടക്കണം.
പിന്നെന്ന് പറയാ ഞങ്ങള് പെര എടുത്ത് കാണ്ട് തറവാട്ടിൽ നിന്ന് വേറെ പോകുന്നത് കുറച്ച് കുറച്ചങ്ങ്ട്ട് പോരാണ്ട്. കുറച്ങ്ങ്ട്ട് നടന്നു പോരാ ആ പോരാണ്ട് അപ്പൊ ഞമ്മള് ഇവിടെ വീടെടുത്ത് പാർത്തപ്പ ഞമ്മക്ക് ഞങ്ങളെ ബ എടുത്തുള്ളതോക്കെ ഞങ്ങളെ ബ ബാക്കിയുള്ള പോലെന്നെയാണ് അളാപ്പ മൂത്താപ്പ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എന്റെ മക്കൾക്ക് ഇവിടെ വലിയ പരിചയല്ലൊ നിങ്ങള് പാർത്ത ഉടനെ
ആ അത് ശരി.
മക്കളാണ് ഓല് രണ്ട് മൂന്ന് വയസ്സക്കായ മക്കളായിരുന്നു അന്ന്. അപ്പൊ ഓല്ക്ക് ഇവിടെ പരിസര ത്തൊന്നും പരിചയംയില്ല ആരുമായിട്ട് പരിചയംയില്ല അതുകൊണ്ട് ഓല് എടുക്കുംപോകൂല. പിന്നെ ഓല്ക്കാണെങ്കി ഹസ്ബന്റിനെ ഭയങ്കര പേടിയാ.
പേടിയണില്ലേ?
ആഹ് അതുകൊണ്ട് ഓല് എടുക്കും പോവാതെ ഇവിടെ നിക്കും പക്ഷെ. ഇന്റെ രണ്ടാമത്തോളൊക്കെ അങ്ങനെയല്ല.
മറ്റേ മക്കള ആരും പോകൂല എവിടുന്ന്ടുക്കും പോകുല ഇവിടെ ഉണ്ടാവും, ഞങ്ങള ഇവിടെന്ന് ഇവിടെ തന്നെ ഒടുക്കും പോകുല പക്ഷെ. ഇ ചെറുതങ്ങനല്ല ചെറുതിന് ഇവിടെ കൂട്ടം കെട്ടി പോവാന് ആളു ഉണ്ടായിട്ടേ. ഓള് പോവാണ് എന്നിട്ട് ഓളെ തിരഞ്ഞു നടക്കണം. വണ്ടിൽ പോണം വാന്ണ്ട് അതൊക്കെ സെയ്ഫാണ്. ഇവിടെ വീട്ടിലുണ്ടായാലാണ് പേടി വൈകുന്നേരയാലും കാണൂല, സ്കൂളില്ലാഞ്ഞാലും ഇപ്പ ഇവര് ഇങ്ങോ ട്ട് വരുന്നതോണ്ടേ.
ഇവിടെ ഇന്റെ മോള് മദ്രസക്ക് പിന്നെ സൈക്കിളിന്മേലാ പോകല്. ആ സൈക്കിളമേ പോക മദ്രസിൽ പോവുമ്പോ
അടുത്താണോ സിക്ക് സ് മദ്രസ് അടുത്താണോ?
ആ അടുത്ത് പറഞ്ഞാല് ഒരു പത്തിരുപത് മിനിറ്റ് നടക്കായുണ്ട്.
അത്രക്ക് ഉണ്ടില്ലേ.
ആ ആ.
ഇവിടെ ഒക്കെ പത്ത് മിനിറ്റ് കൊണ്ട് അവിടെത്തു അത്രക്ക് യുള്ളൂ. നടക്കാൻ വേണ്ടി പിന്നെ രാവിലെ പിന്നെ ഇപ്പാൻ്റൊപ്പം പോവും ഒട്ടോറിക്ഷ ഉണ്ട്. പിന്നെ രാവിലെ പോകുമ്പോ മുപ്പര് അങ്ങനെ കൊണ്ടു പോയിട്ട് പിന്നെ അങ്ങനെ അങ്ങാടിക്ക് അങ്ങട് പോകല എന്നും.
ആ ഇവിടെ അങ്ങനെതന്നെയാണ് ഒരാൾക്ക് സൂഫയിക്കാണ് മദ്രസ്സ്.
ആ ഇവടെ ഒരാൾക്ക് സുഫൈക്കും ഒരാക്ക് രാവിലെ ഏഴരക്കുവാണ്.
ആ പിന്നെ രാവിലത്തോളം അങ്ങനെ തന്നെ ഇത് രാവിലെ പണിക്ക് പോകുമ്പോ അവള് അയിൻ്റെ ഒപ്പങ്ങട് പോകലാ.
പോല അത് രാവിലെ നീപ്പിച്ചുണ്ടാവാനാണ് ചായൊക്കെ കുടിച്ച് ഉണ്ടായി വരുമ്പോ എന്താ അറിയോ.
നേരാണ്. പിന്നെ ഇൻ്റെ മക്കക്ക് രാവിലെ പോകുമ്പോ ഒന്നും വാണ്ട.
ആ ഓള് അങ്ങന തന്നെ ചായ കടി ഒന്നും കുടിക്കൂല വേറെന്തെങ്കിലും സ്നാക്ക് എന്തെങ്കിലും ഉണ്ട് കഴി നമ്മളങ്ങനെ അങ്ങനയല്ലേ നമ്മക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മളൊക്കെ മദ്രസ്സ്ക്ക് പോയിന്നത്. ഓട്ടട രാവിലെ തന്നെമ്മച്ചിണ്ടാവും ഓട്ടട ചുട്ട് തരുന്നേ ആ ഓട്ടടയും. കൂട്ടി കൊണ്ട് തിന്ന് ആ ചൂടോട്ക്ക്. ട്ട ആ കട്ടചായയും കൂട്ടി കുടിച്ചു പോകുമ്പോ റാഹത്താ.
ഇപ്പത്തെ മക്കൾക്ക് ഓട്ട്ടയൊന്നും പറ്റൂല.
ഏഹ്. എനക്ക്പ്പഴും ഓർമ്മേ ഉമ്മച്ചി ഇങ്ങനെ അടുപ്പത്തെ ചൂടും ഞങ്ങളിങ്ങനെയട അവിടെ ഇരിക്കുവ അന്നൊക്കെ നിലത്ത് പലമേല് ഇരിക്കുക പലമേല് ഇരി ന്നിട്ട് കഴിക്കും എന്നിട്ട് കഴിച്ചിട്ട് പൂവോളൂ. ഓട് പല ഇപ്പ പഴയ പരകളിലും പേര കളിലും പലയില്ല. പുതിയ വീട്ടിലായിട്ടില്ല പഴയ വീട്ടിലും പലയില്ല. ഇപ്പോക്കെ ടാബിള് കസേര ഇനിപ്പൊ എന്താണോ അതിന്റെ മേലേ എന്താണവോ ഇനി ഇണ്ടാവണത് പറയുവാ ഞാന് ആ എന്ത് . ഇപ്പ ചില്ലിന്റെ ടാബ്‌ളാനി, കറുപ്പ് ചില്ല് വെള്ള ചില്ലിന്റെ ടേബിളായിരുന്നു. ഇപ്പൊക്കെ മറ്റേ മാർബോണൈറ്റും ഗ്രാനൈറ്റും ആയിക്കാണ്, ഗ്രാനൈറ്റ് ആയിക്കാണ്. ടാബിളിന്റെ ഇത്, ഇനിയിപ്പോ എന്താണവോ സ്വർ സ്വർണക്കട്ടയാണാവോ വരുന്നത് പറയാ ഞാന്. ഞാൻ പറഞ്ഞ് സ്വർണം, പൂശ്, എന്തെങ്കിലുലൊക്കെ അയ്ക്കാരം ഇനി വരുന്നത് പറയാ ഞാന്. അതാണ് ഇപ്പം സിസ്റ്റം നടക്കു
അതന്നെ ആ കാലം മാറുന്നന്നുസരിച്ച് കോലും മാറണ്ടേ
അതാണ് കുടി ഇരിക്കലൊക്കെണ്ടാകുമ്പോ പിന്നെന്തായാലും പെരക്കാർക്കാണ് ഇതൊകെ ബാധിക്ക അതും കഴിയാത്ത ആളുകളൊക്കെ ആകുമ്പോ കഴിയുന്ന പോലൊക്കെ നല്ലോണം കൊണ്ടോയി കൊടുക്കും കഴിയാത്തലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മള് കുടുങ്ങും ചെയ്യും നമ്മുക്ക് അതുപോലെ ചെയ്യണം
കഡോ ആ കടക്കെ ആയിട്ടല്ലേ ഇപ്പൊ ആൾക്കാര് ഇങ്ങനെ ഓരോന്നും ഉം അതന്നെ
നമുക്ക നമുക്കല്ലെ അയിന്റെ ഇതൊക്കെ അറിയ പക്ഷെ നമുക്ക് പൊറുതിയേടാണ് നമ്മെളെ കുട്ടിയാളല്ലെ എങ്ങനെങ്കിലുംക്കെ മ്മള് കൊണ്ടു കൊടുക്കും കടം വന്നാലും വേണ്ടീല എന്നൊക്കെ വിചാരിച്ച്
ആഹ് അതെ ആഹ് ആ ആ
അൽഹംദുലില്ല എന്നാലും അങ്ങനെയൊക്കെ പോണ് അപ്പൊ പിന്നെ ഒരാള് എത്ര ആൾക്കാര രണ്ടാളാ മക്കള് മൂന്നാളാ?
എല്ലാ എനിക്ക് അഞ്ചാളാ
അഞ്ചാളോ അഞ്ചാണോ പെണ്ണോ
ആഹ് മൂ മൂന്ന് പെണ്ണും രണ്ടാണും
രണ്ടാണു ആണണല്ലേ വെൽദാണാണോ?
ആഹ് വെൽതാണാ
ചെർതും ആണാ?
ചെറുത് പെൺകുട്ടികള മൂന്ന് വെൽത് രണ്ട് ആൺകുട്ട്യാള് ചെറുത് രണ്ട് മൂന്ന് പെങ്കുട്ട്യാള്
ആ ആ ന്റെ രണ്ടു മക്കളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലേനു ഓലെ രണ്ട് കല്യാണം പിന്നെ താഴെ മൂന്ന് പെൺകുട്ടികളെന്നെ
ആ ഒക്ക പെ എല്ലാരും
ആ അഞ്ച് പെൺകുട്ടികളാണ് എൻക്ക് വല്യോലെ രണ്ടാളെ കല്യാണം കഴിഞ്ഞും ചെയ്തു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെനു ഓലെ കല്യാണം
രണ്ടാൾതും ഒപ്പേനി?
നാല് മാസത്തെ ഗ്യാപ്പില് വല്യോളത് എന്നാ ശരി ഓക്കെ വെക്കട്ടെട്ടോ എന്നാ
ആഹ് എന്നാ ശരി എന്നായിക്കോട്ടെ